ഹലോ
ഞാനിവിടേ ജനസേവാ കേന്ദ്രത്തിൽ ജോലി ചെയ്യ്ന്നു. എന്താ മഴയുണ്ടോ?
എന്തോ
മഴയൊണ്ടോന്ന്
മഴാ രണ്ട് മൂന്നു ദിവസായിട്ട് മഴ ഇല്ലാരുന്നു. പക്ഷേ ഇപ്പ ഭയങ്കര മഴ.
ആഹ് ഇവിടെ ഇന്നുണ്ട്
ആഹ് ആ ഇവിടെ മഴ പ്പ ഇല്ലാര്ന്നു. ഇത് മഴ വര്ന്ന് പെയ്യ്ന്ന് പിന്നെ കൊറച് കഴിയുമ്പ വെയില് അങ്ങനക്കെ. ആഹ് ആ അതെ ഒരു കുഞ്ഞുണ്ട്.
ആഹ് എനിക്ക് ഒരു മോനുണ്ട്.
ആണോ എത്രെ പഠിക്കുന്ന?
മൂന്നാം ക്ലാസില്.
ആഹ് ആഹ് ആഹ് ആഹ് എനിക്ക് മോള. ഒന്നി പഠിക്കുന്നു.
ഒന്നില്ലല്ലേ ഓഹ് ആരൊക്കെയിണ്ട് വീട്ടില്?
അമ്മേ അച്ചനോക്കെയിണ്ട്.
ആഹ്
ആഹ്
ഇല്ലില്ല കഴിക്കണം കഴി സമയായില്ല
ഓഹ് ഓഹ് ഓഹ് സമയോണ്ടല്ലേ. ആഹ് ഇനി എന്തൊക്കെണ്ട്
നിങ്ങടെ അവിടെ മഴയുണ്ടോ അപ്പൊ
ആഹ് ഇ രാവിലെയൊക്കെ ഉണ്ടാര്ന്ന് ഇപ്പ വെയിലാ ഒക്കെ ഉണ്ടാര്ന്നു. ഇപ്പ വെയിലുണ്ട് ഉം
ഇന്ന്പ്പൊ എന്തുവാ ചോറിന്റെ കൂടെ കറിയൊക്കെ?
ചോറിന്റെ കൂടെ കറി ചമ്മന്തി, ബീറ്റ്റൂട്ട് തോരൻ ഇല്ല മൊട്ടയ്ണ്ട്
ഓഹ് എല്ലാം ഒണ്ട് പൊതിച്ചോറാണ്.
പൊതിയല്ല പാത്രത്തിൽ കൊണ്ട വരാണ്. പാത്രത്തില ഉം
ആഹ് ഉം പി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
ഉം എന്തേലും പോകുന്നുണ്ടോ ജോലിക്ക്?
ഇല്ല ഇല്ല ആഹ് ഉം വീട്ടിൽ എന്ത്വാ തന്നെത്താനെയാണോ ജോലിയൊക്കെ ചെയ്യുന്നത്? വീട്ടിൽ ഒറ്റക്കെ ഒള്ളോ
ഹലോ
ആഹ് ഹലോ കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് കേക്ക്
ആഹ് പിന്നെ ഹസ്ബന്റ് എന്ത് ചെയ്യാ
ഹസ്ബന്റ് ഇപ്പ വെളിയില പുറത്താ ജോലി ചെയ്യ്ന്നെ
ആഹ് എന്റെ എന് ഇവിടെയാ ഇവിട്ത്തെ പൊറത്താ ഉം ഉം കൊറേ നാളായോ പോയിട്ട്
ആഹ് രണ്ട് മൂന്ന് വർഷായി
ആണല്ലേ ആഹ് അവരിപ്പം കോ ഇപ്പൊ വന്നാ ഒരു വർഷ കഴിഞ്ഞ ഓണത്തിന് വന്ന വന്നിട്ട് പോയി
ആണോ അപ്പൊ വരുവോ ഇനി ഓണത്
ഇല്ല ഇല്ല ഓണത്തിന് വരത്തില്ല ആഹ് ഉം ന്നാ ഉത്സവം ഉത്സവോക്കയില്ല അമ്പലത്തില്
ആഹ് ഉത്സവ നമ്മടെ ഇവിടുത്തെ ഉത്സവോക്കെ കഴിഞ്ഞടാ ഇനിയിപ്പ ഉത്സവായിയായി വരണം
ഉം നമ്മടെ ഫെബ്രുവരില്ല അപ്പ ഫെബ്രുവരി ഉത്സവത്തിനെ വരുത്തോളൂ
എന്തോ
ഇനി ഉത്സവം ആകുമ്പഴേ വരുത്തൊള്ള്
ആഹ് ഉത്സവ സീസണൊക്കെ കഴിഞ്ഞല്ലോ ഇനി ഉത്സവായി വരണം ഉത്സവത്തിന് എല്ലാ ഉത്സവവും കൂടെ വരുമ്പോഴത്തേക്ക് ഒരുപോലെ വരുമ്പോ ഒരു വൈബാണ് ഉത്സവ സീസൺ അല്ലാത്തകൊണ്ട് ഇത ഇനിയിപ്പ ഇയാള് ഇനിപ്പോ കൊറച്ച് നാള് കഴിഞ്ഞിട്ടേ വരത്തൊള്ളൂ
ആണല്ലേ
ആഹ്
വീട്ടിലെ അമ്മേം അഛന് ജോലി ഉള്ളരാണോ ജോലിക്ക്
അല്ല അല്ല നമ്മുടെ വീട്ടി തന്നെ ഉള്ള അച്ഛനൊണ്ട് പണിയെടു ക്ക് പോകും അല്ല എന്റെ അച്ഛനും അമ്മയും ചേട്ടന്റ അച്ഛനും അമ്മയും വെളിയിലാ
ആണല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
വേറെ വേറെ സഹോദരങ്ങൾ ഒന്നും ഇല്ലേ
ഒണ്ട് ഒരു പെങ്ങളുണ്ട്
ഉം
ഉം അങ്ങനാ ഇപ്പൊ എന്തുവാ നിങ്ങടവിട് ട മഴ ഇന്നാണോ ഇല്ലാത്തത് അതോ മഴ സാധാരണ ഉള്ളയാണോ
ല്ലായിരുന്നു ഇന്നലെ ഒരു മഴ ഒള്ളതാ
ആഹ് അല്ല ഈ മഴ ആഹ് ആണല്ലേ ഇവിടെ നമ്മുടെ ഇവിടെയാണെങ്കി മഴയൊക്കെ കുറഞ്ഞിരുന്നതാരുന്നു പക്ഷെ ഇന്നിപ്പ മഴ പെയ്യന്ന് മഴ വരുന്ന് മഴ പോകുന്ന്
ഇവിടെയങ്ങ തന്നെ ഇവിടെഅങ്ങന ആഹ് ഇവിടെയങ്ങനെ ആഹ് കരണ്ടും പോയി ഇങ്ങ
ഓഹ് ഈ മഴ കുന്തം എനിക്കിഷ്ടവല്ലേ ഈ മഴേ മഴ വന്നാ നമുക്ക് വെളില് ഇറങ്ങാൻ പറ്റത്തില്ല പിന്ന കോഴപ് പ്പില്ല ഇപ്പ വെയില് വരാണ്ട് വല്യ മഴയന്നൊന്നും പറയുന്നില്ല പെയ്യും പോകും വരും പോകും
ആഹ് ജോലിയൊക്കൊതുങ്ങിയോ
ആഹ് ജോലിയൊക്കെ നമ്മളെ കഴിഞ്ഞ് പിന്ന നമ്മളെ വീട്ടി ചൂട വറ്ത്ത് പിന്നെ ആഹ് ചമ്മന്തി അരച് പക്ഷെ ഇന്നലത്തെ കറി ഉണ്ടായിരുന്ന് പിന്നെ ആഹ് മോക്ക് സോയാബീൻ ആയിരുന്നു അത് ഉണ്ട് പിന്നെ സലാഡുണ്ട് അതൊക്കെ വെച്ചിട്ട് ഉച്ചക്ക് നമ്മള് കഴിക്കും ചോറ് കൊടുത്ത് വിടണം ലഞ്ചും സ്നാക്സും ഒക്കെ കൊടുത്ത് വിടണം അപ്പൊ അയാക്ക് ന്ന്ആണെങ്കി മറ്റേ നമ്മുടെ തലേന്നത്തെ ചോറാ തിളപ്പി ച്ചൂറ്റി കൊടുത്തു വിടുന്നത് തലേന്ന് എടുത്ത് വെ ക്ക്യും അപ്പോ ഇന്ന് ഇന്നലെ ചോറ് കുറവായിരുന്ന് അത് കൊണ്ടാണെങ്കി നമുക്ക് എടുത്ത് വെയ്ക്കാം പറ്റിയില്ല അപ്പൊ പിന്നെ നമ്മള് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് വിട്ട് ആ ആ ബിരി ആ അതില് അപ്പോ നമുക്ക് അപ്പുറത്തെ വീട്ടില് കട കടയാണെങ്കിൽ പിന്നെ കട തുറന്നില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് വെജിറ്റബിൾ ഒന്നും വാങ്ങി ക്കാൻ പറ്റിയില്ല പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെയേ ഇരുന്ന് അതൊക്കെ ഇട്ട് ആക്കീട്ട് റൈസാക്കിയിട്ട് നമ്മള് സലാഡും ആക്കി സോയാബീൻ ഫ്രൈയും ചെയ്ത് പപ്പടവും വറത്ത് പിന്നെ മുട്ടയും കൂടെ വറുത്ത് കൊടുത്ത് വിട്ട് ആ ഇത്രയും കൂടെ കൊടുത്ത് വിട്ട് അയാക്ക് ഇഷ്ടാ ഞാൻ ഇടയ്ക്കിങ്ങനെ ഫൈ റൈസ് പോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാ ഉം ആഹ് ഇല്ല പിള്ളേർക്കെല്ലാം അങ്ങനെയാണല്ലോ അങ്ങനത്തെ ചില ഫുഡൊക്കെ ആണല്ലോ പിള്ളേർക്ക് ചോറിനേക്കാളും കൂടുതലും ഇഷ്ടം അതേപോലൊണല്ലോ
കറിയും ചോറും ഒന്നും വേണ്ട അവർക്ക്
ആ നമ്മടെ കാലമൊന്നും അല്ല പിള്ളേരൊക്കെ ഭയങ്കര ഇതാണ് പിള്ളേർക്ക് അതൊന്നും വേണ്ട നല്ല വെറൈറ്റി ആയ ഫുഡ് അവര് വിചാരിക്കുന്ന കാര്യം അവർക്ക് ക്ക് നടക്കണം അങ്ങനാ പണ്ടത്തെ കാലവും ഇതൊന്നും അല്ലല്ലോ ഇപ്പം
ഉം അടുത്താണോ സ്കൂളുകള് വീടിന് അടുത്ത് തന്നെയാണോ സ്കൂള് എന്റെ മോനും ആഹ് ഈ ഗവൺമെന്റ് സ്കൂൾ ആയകൊണ്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡും രാവിലത്തെ ഫുഡും കൊണ്ട് പോണ്ട അവിടന്ന് അവിടെ ഉണ്ട് അവിടുന്നാ കഴിക്കുന്നെ ആ
എല്ലാം കൊടുത്ത് വേണം വിടണ്ടതേ
ഉം പിന്നെ ഒന്നിനും പോന്നില്ലേ അതോ ജോലിക്ക് എന്തേലും പോന്നുണ്ടായിരുന്നോ ജോലിക്ക് എന്തേലും പോന്നുണ്ടായിരുന്നോ
ഇല്ലില്ല നമ്മളൊന്നും പോവുന്നില്ലായിരുന്നു ഇവിടെത്തന്നെയാ
ആണല്ലേ ഉം അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലേ ഇവിടെ വീട്ടിതന്നെയല്ലേ
വീട്ടിലുണ്ട്
ഏ തൊഴിലുറപ്പ് അങ്ങനുള്ള ജോലിക്കൊന്നും പോന്നില്ലല്ലേ അച്ഛനും അമ്മയൊക്കെ തൊഴിലുറപ്പിനോ അങ്ങനെ
അച്ഛൻ പോത്തില്ല അമ്മ തൊഴിലുറപ്പിന് പോവും
ആണല്ലേ നിങ്ങള് എങ്ങനെ സിറ്റിയിലോ അങ്ങനെ നാട്ടിൻ പുറത്താണോ അല്ലേ സിറ്റിയിലോട്ടാണോ താമസി ഉം ഞങ്ങളും കൊറച്ച് കൊറച്ച് ഉള്ളിലോട്ടാ
ആ നമ്മളും കൊറച്ച് ആ നാട്ടിൻപുറം തന്നെയാ നമ്മളും
ഉം ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ അടുത്ത് തന്നാ വീടിന്റെ അടുത്ത് കുറച്ച് നടന്നാ വരുന്നത് സിറ്റിയോ അങ്ങനുള്ള പ്രദേശങ്ങളല്ല നാട്ടിൻപുറം സാധാ വല്യ വല്യ ഇതൊന്നുല്ല നാട്ടിൻപുറത്ത്
ഇവിടെ അതുപോലൊക്കെ തന്നെയാ ഉം
ഉം ഇവിടെല്ലാം അങ്ങ് ആഹ് എന്തുവാ ഈ നെൽ കണ്ടും ആ തോടും വെള്ളം കയറുന്ന സ്ഥലവാ ആ
നമ്മുടെ ഇവിടെ അത്രയും ആ എന്നാലും കൊഴപ്പമില്ല ആ
ഉം
ഉം എങ്ങനെയാണ്
ഈ അടുത്ത് കുറച്ചു ദിവസം മുമ്പേ ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ ആ മഴയത്ത് കളിക്കുന്ന വീഡിയോ എടുക്കാൻ പോവാൻ ഞങ്ങൾ എന്നും ഇങ്ങനെ പറയും പോണം പോണം കഴിഞ്ഞ കൊണ്ടേ ഞങ്ങൾ പറയുവാ പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഉ അങ്ങനെ ഇങ്ങനെ ഈ എന്നാ ഞായറാഴ്ച നല്ല മഴയായിരുന്നല്ലോ
ആഹ്
അപ്പൊ അന്ന് പോകാന്ന് പറ നല്ല മഴയായിരുന്നു നമ്മുടെ ഇവിടെ ഒരു നാല് ദിവസം ഫുള്ള് മഴയായിരുന്നു അപ്പൊ ഞങ്ങളെങ്കി ഇന്ന് പോകാം എന്നും പറഞ്ഞൊണ്ട് പ്ലാൻ ചെയ്ത് എന്നിട്ട് ഞങ്ങൾ പോകുന്നതിന് മുമ്പേ വരെ ഭയങ്കര മഴയായിരുന്നു
ആ-
അങ്ങോട്ടും പോയി എത്തിയപ്പോ എന്റെ വേറൊരു കൂട്ടുകാരി വരാൻ താമസി എന്നാലും മഴ പെയ്യും അങ്ങനെ അപ്പോ വീട്ടുകാരെല്ലാം അവരുടെയും ചോദിചു എന്റെ വീട്ടുകാരും ചോദിച്ചു പ്രാന്താണോ ഈ മഴയത്ത് കളി വേറെ ഒരു ജോലിയും ഇല്ല ഞങ്ങള് പറഞ് അതെ മഴക്കോട്ട്ട്ടോണ്ട് പോവാ വീഡിയോ എടുക്കാൻ പോകുവാ എന്നൊക്കെ പറഞ് കാവടി തുള്ളി പോയി അവിടെ ചെന്നിട്ട് ഞങ്ങള് പോയി അവിടെ വരെ മഴയും ഇല്ല ഒന്നുമില്ല ഞങ്ങള് ആ ഡാൻസ് കളിക്കാലോ മഴയത്ത് പക്ഷെ ഞങ്ങൾ പോയിട്ട് വരുന്നവ തുള്ളി മഴ പെയ്തില്ല അതാ ഈ മഴക്ക് ആവശ്യുള്ള ആവശ്യ ആവശ്യം ഉള്ളപ്പോ നമ്മള് മഴ പെയ്യത്തില്ല ആവശ്യം ഇല്ലാത്ത സമയത്ത് ത്ത് മഴ പെയ്തൊണ്ടിരിക്കും അങ്ങെനെ
നമ്മൾ ഒരു എന്ത വെള്ളവും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാന്നും പറഞ്ഞൊണ്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാ അപ്പൊ കളിക്കുമ്പോ നല്ല വീഡിയോ എടുക്കുമ്പോക്കെ കുറച്ച് വൈബ് ആഹ് മഴയത്ത് നല്ല രസല്ലേ ഒരു വൈബ അങ്ങനെ പോയതാ ഞങ്ങൾ പോയിട്ട് പക്ഷെ ഞങ്ങൾ ചെന്ന് വരുന്നത് വരെ മഴയും പെയ്തില്ല ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും
ഭയങ്കര കാറ്റൊക്കെയുണ്ട് പക്ഷെ മഴയൊന്നുമില്ല ഇപ്പൊ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇന്ന ഞങ്ങൾ മഴക്കോട്ട് ഇട്ടോണ്ട് നിന്ന് കളിച്ച് ആ വീഡിയോ അങ്ങോട്ട് ഒരുവിധം അങ്ങ് ഇതായല്ല ഇ മഴയും കൂടെ ഉണ്ടെങ്കിൽ നല്ലയായിരുന്നു ഞങ്ങളെല്ലാം ചമ്മിപ്പോയി പിന്നെ ഞങ്ങള് വന്നു വന്നപ്പോ ചോദിചു മഴയത്ത് വീഡിയോ എടുത്തോ അപ്പൊ ങ്ങങ്ങള് പറഞ്ഞ് ഇല്ല വീഡിയോ എടുത്തില്ല എല്ലാവരും കളിയാക്കി പക്ഷെ ഞങ്ങൾ പോകുന്നത് മഴയുണ്ട് അത് ആവശ്യം ഉള്ളപ്പോ ഈ മഴ പെയ്ത അതിനു ശേഷം ഇന്നാ മഴ പെയ്യു അ പിന്നെ പെയ്തതേ ഇല്ല ഞങ്ങള് പിന്നെ വേറൊരു ദിവസം ആണല്ലേ ആ ഞങ്ങൾ അല്ലടാ അഞ്ചാറ് ഫ്രൻസുണ്ട് ഞങ്ങള് ഒന്നൊട്ടേ എന്ത പ്ലസ് ടു വരൊക്കെ പഠിച്ചത ഡിഗ്രി മൊക്കെ ഒരുമിച്ചായിരുന്നു അങ്ങനെ ഞങ്ങള് കുഞ്ഞിലേ ഉള്ളയാ ഭയങ്കര കമ്പനിയാ എല്ലാവരും അങ്ങനാ പോയതാ ആഹ രണ്ട മൂന്ന് പേരൊക്കെ അടുത്താ പിന്നെ കല്യാണം കഴിച്ചോണ്ട് പോയതും പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഇച്ചരി ദൂരോ ആണ് പക്ഷെ എല്ലാരും കൂടെവരും എന്നാലും നമ്മടെ ഒരു ലൊക്കാലിറ്റി തന്നെ കുറച്ച് ദൂരമാണെങ്കിൽ പോലും വണ്ടി വരാ
ആഹ് വണ്ടിക്കെ ഓടിക്കോ ഇയാൾ
എനിക്കറിയത്തില്ലടാ വണ്ടി ഓടിക്കാൻ ആഹ് ഞാൻ പണ്ട് പഠി ചാരുന്ന് അന്ന് പക്ഷെ ങ്കി വണ്ടിയും കാ ര്യങ്ങളൊന്നും ഇല്ലാര്ന്ന് പിന്നെ വീട്ടിൽ വണ്ടിഎടുത്ത സമയത്ത് പിന്ന ആഹ് വണ്ടി പഠിച്ചില്ല ഹ ഹ എനിക്കും ‌ ഇല്ല വണ്ടിയില്ല മം ശരിഎന്നാ
ആഹ് സമയായിട്ട ഞാൻ വിളിക്ക വിളിക്ക
അത അ